ഷിട്ട
ഓ ഹലോ
ഹലോ
ആഹ് കേക്ക്ന്നില്ലേ?
ഓ കേക്ക്ണ്ടാ
അ ആഹ് ഇങ്ങട്ട് കേക്ക്ണ്ട് അങ്ങട് കേക്കില്ലേ?
കേൾക്കുന്നുണ്ട് പക്ഷെ കോള റ്റൻഡെയ്ത കാണ്ണില്ല
ക ആ ഏ സ്‌ സംസാരിച്ചൊ തിലൊരു പ്രൊ ഏ പ്രോഗ്രസ്സിൽ നടക്കുന്നുണ്ട് കോളി പ്രോഗ്രസി നടക്ക്ണണ്ട്
ആ ആ ആഹ് ഓക്കെ
ഉം എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം.
ഉംന്താ ഫുഡ്ഡ് കഴിച്ചോ? ഇല്ല ഫുഡ്ഡഴിച്ചില്ല. ഉം പ്പ ഫ്രീയായ് ഓഹ് അഎന്താ ഇത്രേം ലേറ്റായി?
ഏഹ് ണീക്കാൻ ലേറ്റായി.
ഓഹ് അയ്ശെരി എപ്പളാപെണീറ്റേ?
ഒര് പതിനൊന്ന് മണി പയ്നൊന്നരക്കയ്ക്കുണു.
ഏഹ് അത്രൊക്കെ നേരായൊ?
ആഹ് ഏ രാത്രി നല്ല നൈറ്റായിട്ടാ രാത്രി നല്ല ലേറ്റായിട്ടാ കെടക്ക. അപ്പൊ പിന്നെ എണീക്കല് നല്ല ലേറ്റാവും.
അയ്ശെരി അപ്പത്രെ വൈഗി എണീറ്റാല് ശെരീരം ക്ഷീണിക്കൂലേ?
അതൊക്കെ ശെരിയാണ് അൻ അ അങ്ങനെ ശീലായി. പിന്നെ കോളേജിലെ ടൈമിലാണ്ന്ന് ണ്ടെങ്കില് നാർത്തെണീക്കും ത് ല്ലാത്തപ്പ പിന്നങ്ങന ങ്ങനെങ്ങനെ ശീലായി പ്പൊ രണ്ട് മാസായ്ട്ട് വെക്കേഷനാണ്.
ആഹ് ആഹ് അയ്ശെരി ഞാ ഇൻക്കങ്ങനെ പറ്റ് റ്റൂലട്ട് ഞാനങ്ങനെ എണീക്കാണെങ്കില് ഇൻക്ക് തല ചുറ്റും. ആഹ്. നാരത്തെ ന്നെണീക്കണം
രാവിലെ നീച്ചേരാണ്ന്ന്ണ്ടെങ്കി പെട്ടെന്നൊരു ചേഞ്ച് വരാന്ന്ണ്ടെങ്കി ഒര് ബോഡി ഒരു വീക് ത്തായിരിക്കുംന്ന് ഒന്നിനും ഒരു ഇൻറസ്റ്റ്ല്ലാതെ പിന്നയ്നെട്ടങ്ങനെ പൊരുത്തപ്പെട്ടങ്ങനെ വരുമ്പോ പിന്നെ കൊഴപ്പണ്ടാവ് ല ഫസ്റ്റ്ങ്ങനെണ് വെക്കേഷൻ സ്റ്റാർട്ടെയ്തപ്പോ ഞാന് പതിനൊന്ന് മണി ആയൊരു ടൈമിലങ്ങനെ ഇര് എഹ്. കോളേജില്ലല്ലോ അപ്പൊ രാത്രി മാക്സിമം എന്തെലൊക്കെ ചെയ്തിട്ടോ ഫോണ് കണ്ട്ട്ടോ അങ്ങനൊക്കായിട്ട് ടൈമ് ലെയ്റ്റാക്കും. പിന്നെ നേരം വെള്ത്ത് നീക്കാനും വെയ്ക്കും രാവിലെ വീക്കാനും വെയ്ക്കൂല അപ്പൊങ്ങനെക്കൊ ഫസ്റ്റ് ദിവസൊക്കെ ഒര് ചടപ്പായിര്ക്കും നീക്കാന് ഒരിൻട്രസ്‌റ്റുണ്ടാവൂലാന്നും ചെയ്യാനും. ഇതതങ്ങനെ ശീലായെരും. ഇനിപ്പനീ കോളേജ് തൊർക്കുമ്പോ നേരെ ഓപ്പോസിറ്റായിര്ക്കും ഇനിഏഴ് മണിക്ക്
ആഹ് ആഹ് അത ങ്ങനായാല്ലമ്മളെ ത് നമ്മുടെ ശെരീരത്തിനെന്നെ ക്ഷീണം വെരും പിന്നെമ്മക്ക്. പിന്നൊര് വെറയല് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ വെരും പിന്നെ ഞമ്മളീ കാര്യായ് നമ്മള് രാവിൽക്കത്തെ ഭക്ഷണാണ് ഞമ്മള് ന്നന്നായിട്ട് കഴിക്കെണ്ടേയ് പിന്നെ ഉച്ചക്കത്തും. രാത്രികത്തക്കൊന്ന് സ്കിപ്പ്യ്താലും കൊഴപ്പല്ല രാവിലെ ആഹ് സമയത്ത് അമ്മള് കഴ് കഴിക്കണംന്നാണ്.
അതെ ഇൻക്ക് രാവിലെക്കത്തെ ഫുഡേ ഇഷ്ടല്ല രാവിലെ ഫുഡ്ഴിക്ക്ണേ ഇൻക്ക് ഇഷ്ടല്ല. ഞാൻ ചോറാ കയിക്ക ഇനി ന്നീച്ചാത്തെയ്ന് രാവിലെ ഞാൻ ചായിം കടിം അങ്ങനെ കഴിക്കൂല, ഞാൻ ചോറാ കഴിക്ക.
ഓഹ് തന്നെ ഇവ ഞങ്ങക്കൊക്കെ ഇവടെ നിർബന്ധള്ളൊര് സംഗതിയാണ് രാവിലെ വേ ഞാങ്ങളീരോക്കെ ഒരി ഏഴ് ഏഴവര ആഹ് സമയാവുമ്പോത്തിന് ഞങ്ങൾ ചായ കുട്ച്ച് കയ്യും.
ആഹ് അത് ഞാൻ രാവിലെ കോളേജ്ക്ക് ഏഴരക്ക് ങ്ങനെ പോകുമ്പോ ഇൻക്ക് ചായിം കടിം ആഹ് ടൈംമില് ഇൻക്ക് ഇഷ്ട്ടെല്ലാ എന്തോ വയറിന് പറ്റ്ണില്ല ടേസ്റ്റ് ഇങ്ങനെ
അപ്പൊങ്ങനെ പോവുമ്പോ പിന്നെ അച്ചെക്ക് പോവ ചെയ്യാ ഒന്നും കുടിക്കാതെ?
അല്ല ഞാൻ ചോറ്ന്ന്ട്ട പോവ ഈ ചോറ്ലെന്നെണ്ടാവ്ലെ അഹ് തൂമിച്ചോറ് ഉലുവച്ചോറ് അങ്ങൻത്തെ ചോറ്യ്ക്കും അങ്ങൻത്തെ ഇൻക്ക് പറ്റും. ഈ അപ്പം ദോശ ഇഡ്ലി അയ്ലാറെ കൂടുതല് ഇഷ്ട്ടം ഈ ചോറ് അത്പോലെ കൂട്ടാന്
ആഹ് അപ്പൊ അങ്ങനെ ആവുമ്പം ഭൂന്ന്ന്നേരം ചോറാവ്ലെ രാവിലിം ചോറ്, ഉച്ചക്കും ചോറ്, രാത്രിയും ചോറ്
ഇൻക്കങ്ങനെ ഇഷ്ടം കൂടുതൽ ആഹ് അതെ ചോറ് കൂട്ടാന് കറി നോൺവെജിനേകാട്ടിലും ഇഷ്ടം വെജിറ്റേറിയനാ.
ആഹ് ആഹ്, അത്‌ ശരി, അത്‌ ശരി ആഹ് ആഹ്
എങ്ങനെ കൂട്ടാനും കറികളും
എങ്ങിട്ട് ആഹ് കറികളും കൂട്ടാനുകളും ഒക്കെ ആയി, ഇനി ഇപ്പ ഇങ്ങനെ ഫ്രീ ആയി കുളി കഴിഞ്ഞഞ് ഒക്കെ കഴിഞ്ഞ് മക്കള് ഇണ്ട് മക്കൾ അവിടെ റൂമിലുണ്ട് ഞാന് അങ്ങനെ ഇവിടെ പുറത്താണ് ഞങ്ങക്ക് ഇവിടെ റേഞ്ച് അക ത്ത് റേഞ്ച് ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ്
അപ്പൊ ഒന്ന് സംസാരിക്കണം എന്ന് ഒണ്ടെങ്കില് മുന് അങ്ങനെ ഇറങ്ങി വരണം മുറ്റത്തക്ക്
ആഹ് ആഹ്
ഉം പിന്നെ രാത്രിയില് ആകുമ്പം തീരിം കഴൂല, രാത്രി നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ കഴിയൂലല്ലോ
ആഹ് ആഹ് ഉം
അപ്പ പിന്നെ റേഞ്ചിന്റെ പ്രശ്നം നന്നായിട്ട് ഉള്ളൊരു ഏരിയ നിങ്ങടെ ഏരിയ അവിടെ എങ്ങനെ ഏണ്
ഇവിടെ അങ്ങനെ പ്രശ്നം ഒന്നുല്ല, റേഞ്ചിന്റെ പ്രശ്നം ഒന്നുല്ല നല്ല റേഞ്ചാണ്
ആണല്ലേ ആഹ് ഞങ്ങക്ക് ഇപ്പൊ ഞങ്ങള ന്റെ റൂമിലെന്നെ റേഞ്ച് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞ ഞങ്ങൾ ജനൽ മേൽ ആണ് ജനലുമേൽ ഇങ്ങനെ ഫോണ് വെച്ച് കുത്തി വെച്ചിട്ട് വാണം നമുക്ക് ഇഞ് എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കാണണം ന്നുടെങ്കിലും ഇനി ഇപ്പ ആർക്ക് എങ്കിലും വിളിക്കണം എന്ന് ഒണ്ടെങ്കിലും ഒക്കെ അവിടെ കു ത്തി ചാരി വച്ചിട്ട് വേണം നമുക്ക് വിളിക്കാൻ ഹെഡ് സെറ്റ് വേണം, ന്ന കൊഴപ്പല്ല ഹെഡ്സെറ്റ് ഇല്ലെങ്കില് ആഹ് ആഹ്
എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരേ റേഞ്ച് കിട്ടും നല്ലത് നല്ല ക്ലിയറും ഉണ്ടാവും, നല്ലതുണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും ഉം ഉം ചെല സിമ്മിനാണ് എയർടെൽ സിമ്മിനാണ് ഇവിടെ കൂടുതല്
ആഹ് ആണോ ഞങ്ങൾ ഇവടെ എയർടെല്ലിനും അതുമാതിരി വോഡോഫോണിനും തീരി ഇല്ല.
ഏഹ്.
ഉം
അങ്ങനെ ഉം
ഞങ്ങളവടെ ഇവടെ തീരീ ഞങ്ങൾത് ഇവടെ ഇള്ള സിം ന്ന് പർയാണെങ്കില് റേഞ്ച് ഒള്ള സിം പർയാണെങ്കിൽ അത് ജിയോ ആണ്. ജിയോ ജിയോ അല്ലേ ജിയോ ആഹ് ആഹ്. ആഹ് ആ സിമ്മിനാണ്.
ആഹ്.
ഉം പിന്നെന്താ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാ?
ഓഹ് ഇപ്പ വെക്കേഷനായിട്ട് ഒരു മാസം ഫുള്ള് അഎന്നായിരുന്നു. ഇപ്പ എക്സാം കഴിഞ്ഞിട്ടില്ല എന്റെ അപ്പ ഇനി ഒരു മാസം എക്സാംമുക്ക് മാറ്റ്യേച്ചക്കാണ്. സെക്കൻ സെമ് എക്സാമ്ണ്ട്.
ആഹ് ആഹ് ആഹ് അപ്പൊ അപ്പൊന്ന് റെസ്റ്റ് ഇട്ക്കാണ്ല്ലേ ആ സമയത്ത്ക്ക് ഉം ഉം. ഏത് രാത്രിയിലാണൊ ഇഷ്
ഇൻക്ക് ട്രാവല് ഇൻക് എപ്പ ചെയ്യാനും ഇൻക്ക് ഇഷ്ടാണ് ഒറ്റക്കൊ വാനും അതെ പോലെ ഞാനെന്നേ കോളി ഈ കോളേജൊന്നു ഇല്ലാത്തുമ്പോ അധികോം ഫ്രണ്ട്സാളെ വിൾച്ചിട്ട് അങ്ങനെ പോവാ ന്നട്ട് നല്ല അ ഡെയ്ഞ്ചർ ആയിട്ട് നല്ലെ തോട് പൊയകള് അത് പോലെ ഇങ്ങനെ കാം കൊയറ്റ് മൂഡ് കിട്ട്ണ ഒരു സ്ഥലങ്ങൾ. അങ്ങൻ തന്നൊക്കെ കൂടുതൽ ഇഷ്ടം.
ആഹ് ങ്ങള അവിടെ സ്റ്റേ സ്റ്റേ ചെയ്ത് അങ്ങനെ ഒക്കെ പോവോ? ഫ്രണ്ട്സൊക്കായിട്ട്
ഫ്രണ്ട്സൊക്കെ ആയിട്ട് എടക്ക് പോയിറ്റ്ണ്ട്. അയ്ന് കൊയപ്പല്ല ആഹ് ഇപ്പ ലാസ്റ്റ് ഞങ്ങൾ പോയത് ഫാമിലി ആയിട്ടാണ്. ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരായിട്ട് അത് സ്റ്റേ ആയിരുന്നു റിസോർട്ട് എടുത്തിട്ട് കക്കാടം പൊയില്.
ആഹ് ഓഹ് ആഹ് കക്കാടം പോയിൽ ആഹ് അത് കോഴിക്കോടാണോ?
കോഴിക്കോട്ക്കെത്തണ്ട ന്നാ ഒരു തുല്ല ആ ഒരു ബോർഡർ അങ്ങനെ ഒക്കെ ആയിട്ടാ വെരുന്നേ അങ്ങൻ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. അഹ് ശരി. അഹ് ശരി. ഉം. ഇൻ ക്ക് തൂ ഇൻക്കിഷ്ടന്നെ ട്ടോ ട്രാവൽ ചെയ്യാനൊക്കെ പക്ഷെങ്കി ഞാന് ഏഹ് ഇൻകൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നൈറ്റിൽ രാത്രിയില് വര്നെ ഇണ്ടല്ലോ യാത്ര ണ്ടാവല്ലോ.
ആഹ് ആഹ്.
ഇൻക്ക് ഈ പകൽനാട്ടിലു ഇഷ്ടം രാത്രിലെ യാത്ര പക്ഷെ യാത്ര രാത്രി യാത്ര ചെയ്യല് ഞാൻ പൊതുവേ കൊറവാണ് ഏഹ് ഇന്നാല് ഞമ്മള് എപ്ളെങ്കിലും നമുക്ക് റിട്ടേൺ ഒക്കെ വര്നൊരു യാത്ര മാത്രണ്ടാവൊള്ളൂ പകൽ രാത്രിയില്.
അഹ് ആഹ്
ഏഹ് ഇയാൾക്കെങ്ങനെ ഇഷ്ടം?
ഇൻക്കു അങ്ങനൻക്ക് ഫാമിലിക്ക് ആൾക്കാർ വേണം ഗ്രൂപ്പായിട്ട് പോണം.
ആഹ് ആഹ് ആഹ് അതെ ഒ ഒറ്റക്ക് ഇഷ്ടല്ല. അത് ഞമ്മളിപ്പം പിന്നെ ടൂറാണെങ്കില് എന്താണെങ്കിലും നമുക്ക് യാത്ര ചെയ്യ്ണത് നമ്മൾ കൂടെ ആള് വേണം.
അതെ സോളോ ട്രിപ്പ് പോയ ചിന്തകൾ കൂടും നമ്മള് ഫുള്ളമ്മള് നല്ലതായിരിക്കും കോം ആൻഡ് കൊയറ്റെന്നെ ആയിരിക്കും. പക്ഷെ
ഔ ഔടേ ഔടെ ഞമ്മൾ മാത്രം കൈകാര്യം ചെയ്യണം കാര്യങ്ങളും മൊത്തം ഒ റ്റക്കാവുമ്പം ഇനി എന്ത് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം
ഒരു പ്ലേസ് കാണാണെങ്കിൽ അവടെ വിസിറ്റ് അവടെ ഇര്ക്കാണുന്നുണ്ടെങ്കിൽ നമ്മളൊ റ്റൊക്കെ നമ്മളെ ചിന്താഗതി നമ്മളെ നമ്മള മനസ്സി നമ്മുടെ മനോഭാവത്തിലോടെ തന്നെ നമ്മള ഇങ്ങനെ സംസാരിച്ചുക കൊണ്ടിരിക്കേൂ അ അല്ലാരും കൂടുതൽ ഒന്നുകൂടി ഇൻട്രസ്റ്റ് നമ്മള് ഗ്രൂപ്പായിട്ട് പോകണുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടും ഗെയിം ചെയ്തിട്ടും അനെ
ആഹ് ആഹ് ആഹ് അതൊക്കെ ശ ആഹ് പിന്നെ നമ്മൾ ഒറ്റക്ക് ചെയ്താ നമ്മുക്ക് ഒന്ന കൂടി ഒരു എന്താ പറയാ ഒരു പക്വതിയും ഒരു വിവരവും ഒന്നായി ഒ എല്ലാത്തിനൊ ഒരു എല്ലത്തിന ഒരു തന്റെറേടോ ഒക്കെ വരൂട്ടോ റ്റക്കകുമ്പോ നമ്മളെ കൊണ്ട് കയ്യും മറ്റേ ഗ്രൂപ്പ ആകുമ്പോ ഒരു എന്താ പറയാ ഡി ആശ്രിത ഒരു ആശ്ര ത്രയാണ് നമ്മൾ ഗ്രൂപ്പില എല്ലാവരും കൂടെ പര്പരംങ്ങട്ടും ആശ്രയിച്ചിട്ടുള്ളൊ ഒരു പോക്കാണ് എല്ല ഞമ്മളൊക്കെ കൈകാര്യം ചെയ്യണം എല്ലാ കാര്യവും ഇപ്പോ ഫണ്ടിന്റെ കാര്യമാണെങ്കിലും എവിടെയും പോയി വിസിറ്റ് ചെയ്ത് അവിടത്തെ കാര്യങ്ങള ഒന്നും മാനേജ് നോക്കാനാണെങ്കിലും നമ്മള് ഒറ്റക്ക ആകുമ്പോ അതിനനുസരിച്ചേ മറ്റും ഗ്രൂപ്പ ആകും ഗ്രൂപ്പ് ആകുമ്പോ രസമാണ് മറ്റത് ഒറ്റക്കാ നമുക്ക് ബേജാറാണ് ഇനി എന്ത് നെക്സ്റ്റ് എന്ത് നമക്ക് എന്ത് ശരി എങ്ങോട്ട് പോകണം ഇപ്പ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് കൂട്ടേണ്ട ഒരു സംഗതിയാണല്ലോ ഉം ഉം അപ്പൊ ഞങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാ പിന്നെപ്പ പിന്നന്റെ കല്യാണം കഴിഞ്ഞ് പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വല്ല യാത്രൊന്ന് പോയി് ട്ട് ഇതുപോല ഞാൻ വർ ണ സമയത്തും ഞാന് കോളേജ് പഠിക്കണ സമയത്തൊക്കെ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അത് അതൊ കാലേനി അതൊക്കെ നമുക്ക് എന്ന് ഓർത്തെടുക്കാൻ പറ്റണേ നമുക്ക് നല്ലൊരു അതൊക്കെ ഉം
ട്രിപ്പ് തന്നെ നമ്മുക്ക് ഓരോ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യ ഓരോ മെമ്മറീസ് കിട്ടാ
ആഹ് ഓരോ മെമ്മറീസ് കിട്ടാന്ന് പറയണ തന്നെ നമുക്ക് ക്ക് പിന്നെ പിന്നെക്ക നക്ക് പിന്നെ നമ്മുക്ക് ഇനിയും നമ്മക്ക് നക്ക് ചെറുതുണ്ടാവുമോ നമുക്ക് ഓക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗതികള് ചിലത് നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടൂല്ല പക്ഷെ ചിലത് നമ്മ എപ്പഴും അങ്ങനെ ആണെങ്കിൽ ല് നമ്മള ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾുണ്ടാാവും അതിൽ പെട്ടാണ് നമ്മള് ഈ ഈ ഗ്രൂപ്പായിയിട്ട് നമ്മ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് പോണ യാത്രകള് അല്ലേ ഉം എനിക്കൊ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാനന്ന് പറഞ്ഞ ഇപ്പ ഇപ്പോ ആഹ് അങ്ങനെ ഇല്ലയാത്ര ത്രകളൊന്നും ഇല്ല കുറവാണ് ശരി വളരെ കുറവാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഇട്ട് പോണ് ഇങ്ങട്ട് വര്ണ് തിരിച്ച് വരണ് മക്കൾക്ക് വേണ്ടീട്ട് എന്തെങ്കിലും പുറത്തിറങ്ങണ്ന്നല്ലാതെ നമ്മുക്കൊരു ഒരു ടൂറായിട്ടോ ഒരു ഫ്രണ്ട്സായിട്ടോ ഒരു കമ്പനി അങ്ങനെയൊന്നും ഇല്ല ഇപ്പ ഇല്ല അതൊക്കെ ആഹ് പഠിക്കണ സമയത്ത് മാത്രം
ഉം ഉം അതെ നമ്മൾ രണ്ട് ഫ്രണ്ട്സായിട്ട് സ്റ്റേ ചെയ്യാന്നറിയുമ്പോത്തന്നെ വെറെരസാണല്ലോ
ഔ അത് ആഹ് ആഹ് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇണ്ടായിട്ടില്ലട്ടോ ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റേ ചെയ്യണാരു സംഭവം എനിക്ക് വന്നിട്ടില്ല വൺണ്ടേ ആയിട്ട് എഹ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോവാ അങ്ങനത്തെ സംഗതികളെ വന്നിട്ടുള്ളൂ പക്ഷെ അതും നല്ല മെമ്മറബിളാണ് പിന്നെ സ്റ്റേ ചെയ്യാണെങ്കിൽ ഒന്നുകൂടി മെമ്മറബിളാണ്
ഉം ഉം ഞങ്ങൾ പ്ലസ് ടു പഠിക്കണ ടൈമില് ഞങ്ങള് ഫസ്റ്റ് സ്റ്റേജിലങ്ങനെന്നു ട്രിപ്പ് പോയപ്പോ ഞങ്ങള് മൂന്നീസായിരുന്ന് ട്രിപ്പ് അങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പിന്നെ കോളേജില് ഇപ്പറയുന്ന ഞങ്ങളെ വീട്ടിലെന്നെ ഒരേ കോളേജിക്ക് പോകാണണ്ടെങ്കില് അന്നിപ്പ ലേറ്റ് ആയിട്ടാ വരുന്നുണ്ടെങ്കിൽ ഏതിലും ഒരു വീട്ടില് ഞങ്ങൾ ഇതാക്കും അന്നവിടെ മാക്സിമം എൻജോയ് ചെയ്ത്
ആഹാ പോരല്ലേ എന്ത് ഏത് ഏതൊക്കെ രീതില് നമ്മക്ക് ഹെ എൻജോയ് ചെയ്യാൻ പറ്റോ ആ രീതീക്ക് മാക്സിമം മ്മള് ആണ്ട് എൻജോയ് ചെയ്യുന്നേല്ലേ ആ ആ അതെയതെ നല്ലതാണ് ഇങ്ങനെ ന്നാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോണേ നമ്മക്ക് എന്നും ഇതുപോലെ ഞാ ഇപ്പോഞ്ഞിപ്പോ ഒരു കല്യാണം കഴഞ്ഞാലു ആ ഞാൻ പറ കല്യാണം കഴിഞ്ഞാണെങ്കിലും കഴിയണെനൊന്നും കുഴപ്പൊന്നില്ല പക്ഷെഞ്ഞിമ്മക്ക് അയിനനുസരിച്ചില്ലരുത് വണം ഞമ്മക്ക് ഹാപ്പി ആയിട്ട് വരുന്നെ ഒരേ പോലെ ഹെ നമ്മള് മനസിലാക്കണേ നമ്മളെ അവസ്ഥകൾ മനസ്സിലാക്കണെ നമ്മളെ ഇഷ്ടങ്ങൾ അറിയണെ അങ്ങനെക്കെ ഉണ്ടാവുല്ലോ അങ്ങനൊരു പാർട്ടനറെ കിട്ടണം എങ്കിലമുക്ക് ഹാപ്പിയാണ് ആഹ് ന്നാ പിന്നെന്താ ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആഹ് ഓക്കെ
ന്നാ ശെരി